ഹലോ എന്താ പാട്.
സുഖമാണ് എന്താ ങ്ങള പാട്. ഏ പണിയൊക്കേ കഴിഞ്ഞോ?
ആ പണി കഴിയണ്. അല്ല അയിനക്കാട്ടെണ്ട്.
അതെ മക്കളൊന്നുല്ലേ.
എ മക്കളുണ്ട് എല്ലാരും സ്ക്കൂൾ പോയതാണ്. രണ്ടാള. കാക്കക്ക് രണ്ടാള് ഉം. ഒരാണും ഒരു പെണ്ണും ഇൻക്ക് ഇക്കാക്കാക്ക് രണ്ട് ആൺകുട്ടികളാണ്.
ഏ അപ്പോ ങ്ങളന്താ വേറെ കല്യാണം കയിച്ചതാ.
ഏ ഞാന് ഇന്റെ വീട്ടിലാണെ അവിടെ ഒരു ഇതില്ലായിറ്റെ. ന്റെ വീട്ടിലാണ്.
ഏ ഞങ്ങള് കെട്ടിച്ചോടുത്തല്ലലേ.
അല്ല ഞാൻ ഇന്റെ വീട്ടിലാണേ.
അതെ ങ്ങളെ വീട്ട് തന്നെ സ്ഥിരം താമസം.
ആ ഇപ്പൊ വീട്ണ്ടാക്ക്ണ്ട്. ഉം കുടിരിക്കാനയിക്ക്ണ് ഉം. ആഹ കഴിഞ്ഞണ്
ഏ
പിന്നേ
മായൊക്കെ ഇണ്ടോ അവിടെ
ആഹ
ഏ
മയപ്പൊന്ന് ചാറി നിന്നിട്ടാ
ആ
അന്റെ പണ്യൊക്ക കയ്ഞ്ഞോ
ആയിന്റെ പണികളൊക്കെ കഴിഞ്ഞു
വീട്ടിലേരൊക്കെ
വീട്ടില് ഞാനും എന്റെ രണ്ട് മക്കളും കാക്ക ഗൾഫിലാ
പിന്നെ വീട്ടില് ഈ എന്റെ വീട്ടിലാ
അല്ല ഞാനിണ്ടോ ഈ ഈ നിക് സ്വന്തമായിട്ട് വീടുണ്ട് ആ ആ് ഞങ്ങട് കു ടിരുന്നിട്ട് ഒ അഞ്ച് വർഷമായികണ്
ഏയ് ഞാന് ഇപ്പ അണ്ട് പോന്നു ന്നേ മ് മ്
അവര് പോകുമ്പോ തന്നെ ചോറും കൂട്ടാനൊക്കെ ആവും
ആഹ ആഹ ഞങ്ങളും തന്നെ രാവിലെ ഒക്കെ കൂട്ടൻ ഇണ്ടാക്കി ഒന്നായിക്കട്ടാ ഉ ബസ് വര്യായ് ഒരാൾ എം ഈ എസ് ല് ആഹ
അതെ അവിടെ സ്കൂള ല്ലേ-
ആഹ എം ഇ എസ്ല് ല് ഒരാള് എച്ച് എസ് എം മിൽ രണ്ടാള്
ആഹ
ഉം
ഏഴൂരാ ആണോ ഒയ്യൂരാണോ
ഴൂര് തിരൂര് തിരൂർ അടുത്ത് പുത്തന്തൂരു വഴി
ആ അതെ ഞങ്ങള് ഇവിടെ ചന്ദന കാവ് ചെന്നക്കെ അമ്പലം കേട്ട്ക്കണോ
ആ അനങ് ചെറുങ്ങനെ നമ്മള് അങ്ങനെ കേട്ടിട്ടില്ലല്ലോ ചന്തനൊക്കാവ കേട്ടിട്ടില്ല ആ ആതി
ആഹ തിരുനാവയ റോട്ടിലാണോ
തന്നെ
പിന്നെ
ഏഏ എവിടെ
സ്കൂൾ ആ എടക്കുളം കിതമത്ത് ഇംഗ്ലീഷ് മീഡിയ സ്കളിൽ എന്റെറെ രണ്ട് മക്കൾള് പഠിക്കണെ
രണ്ടാ ആണും പെണ്ണു ആ
അതെ
ഉം
പിന്നെന്ന് എന്തൊക്കെ ഭക്ഷണക്കെ എന്തൊക്കെ ണ്ടാക്കി
ആഹ കറി ചെമ്മീന ഞനക്ക് ഇന്ന്
ആ അതെ ഡെയലി മീനൊക്കെ വങ്ങോ
ആ ഡൈലി വേങ്ങല് ലണ്ട് ആ അർച്ചിണ്ടാവും ചില സമയത്ത് മീൻ ണ്ടാവും അങ്ങനെയൊക്കെ തന്നെ ആ ചെറിയ സമയത്ത് പ ത്ത ക്കറീ
ആഹ്
അങ്ങനെയെക്കെന്നെ ആഹ് അതന്നെ അതിനനുസരിച്ച് പിന്നെ ഇക്കാക്ക് പോ കയ്യൊന്ന്. ത് വയ്യാതെ കൈ വീണിട്ട് കൈയിന്റെ മുട്ട് നീങ്ങിയിക്ണ്.
അതെ എന്ത് പണിക്കാ പോയിന്നേ?
കച്ചോടാണ് എനിക്ക് കടയാരുന്നു അപ്പ അയില് ആളാക്കിയതാണ്. വീണിട്ടേ കയിന്റെ ഇട്ടിട്ട്. ഉം ഭേദണ്ടിപ്പം.
ഏഹ്
ഉം
നിങ്ങെളെ എവിടേക്കാണ് കല്യാണം കഴിച്ചിക്കെണ്?
എന്നെ താനൂർക്ക് ഇവെടെ. ആഹ് പിന്നെ എന്റെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവുല്ലേ.
ന്റെ പണി കഴിഞ്ഞ്. കുളിക്കാനൊക്കെണ്ടുട്ടോ
അന്നെ. മ്മാകും വളയെക്കെ സ് സുഖല്ലേ? ഉം ഉം ഒ ല്ലേ അടുത്ത കൊല്ലം വീട് മറ്റവർക്കെക്കെ ഏഹ്
അപ്പ കൊറെച്ചെക്കെ പോണമിരിക്കും.
കൊറെച്ചനേ.
കുട്ടിള് പോമ്പോ തന്നെ പണിയൊക്കെ കയിയുവേ. ചോറും കൂട്ടാനൊക്കെ ആവ്വേ.
അപ്പൊ പിന്നെ ആരും ഒറ്റക്കാവുമ്പോ പിന്നെല്ല വേ
ആഹ് പിന്നിപ്പോ അവെര് സ്കൂൾക്ക് പോയി. പിന്നെ അവെര് പോയിന്റേ ശേഷം തൊടക്കും ഇന്ന് പിന്നെ. പിന്നെ പണിക്ക് കഴിഞ്ഞാല് പിന്നെ ഒരു ചടപ്പാണ്.
ഉം
പിന്നെ എന്തെങ്കിലൊക്കെ ഞമ്മക്ക് ജോലിയെക്കെ വേണേ. പൊറത്തു പോയി ജോലി ചെയ്യണേ.
ശരിയാത് ഉം എന്തേലും ജോലിയൊക്കെ വേണം.
അയിനൊന്നും പോവാൻ പറ്റാത്തോണ്ടേ.
ആഹ്
നമ്മെളയിനനുസരിച്ചൊള്ള പഠ പഠി
പഠി ആഹ് ഉം കൊറെച്ച് പഠിക്കെണല്ലോ അതിനെക്കെ. പിന്നെതല്ല അങ്ങ് വീട്ടി പറഞ്ഞാ കേക്കൂലേങ്ങനെ? പഠിച്ചാലും. ഇനി പറഞ്ഞേക്കൂല വിട്ടിന്ന് അങ്ങനെ. അപ്പ ഇങ്ങനത്തെക്കെ പറ്റുള്ളൂ.
ആഹ്
ആഹ് ആം
പിന്നെ
വീട്ടില് കാക്കാര കാക്കാരന്റെ വൈഫും കാക്കിുണ്ടാവൂല്ലേ
ആഹ് ഒരു ഇക്കാകാനേ ഉുള്ളൂ മൂത്തതാണ് എൻ്റെ മൂത്താണ് ബാക്കി അനീത്തിയളാണ് രണ്ടാള് പായ ഉം ഒരു കല്ല്യാണം കഴിഞ്ഞ് ഏ- ആഹ അമ്മപ്പൊക്കെ ഉണ്ട് എല്ലരുംണ്ട്
സുഖല്ലേ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ
ഏയ് എന്നിട്ടങ്ങനെ കൊറെക്കെെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മോള് ഒക്കെ വയ്യാതായിരുന്നു
തന്നെ
ഉെക്ഷ വഴയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു നീ പിന്നെ ഇപ്പ ഭേതായി അതിന് ശേഷം കാക്കക്ക് വയ്യാതായത് ആഹ് അങ്ങനെക്കെകൂടി അയാൻ ഇന്ന കൊറവുണ്ട് അതാണ്ട് ഉം ആ
എപ്പള നി ഇങ്ങളെ പണിയൊക്കെ കയ്യല്
അതൊക്കെ കയ്യാനായി
തന്നെ ങ്ങക്ക് വെള്ളത്തിന് ബുദ്ധി
ഏ ഏ ഞ ഇവിടെ മണലാണ് ഉം
ഞങ്ങൾക്ക് പിന്നെ ഇവ്ടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടെല്ലാം ഇണ്ട്
ആ ഇങ്ങക്ക് കല്ലേരിയാവൂലേ
ആ
ഉം ഇല്ല ആകെ മാണലാണ് വള്ളംക്കെണ്ട്ട്ടൊ ഇതരേം വറ്റിട്ടൊന്നൂല്ല വേനൽക്കൊന്നും വറ്റ ഇല്ലല്ല ആൾക്കാര് കൊണ്ടോവും ഇവ്ട്ന്ന് പറ്റുമ്പള് ഉം കൊഴപ്പൊന്നുല്ല
ഉം ഉം അതുകൊണ്ട് കൊഴപ്പല്ല ഉം ഞങ്ങക്കൊക്കെ വള്ളത്തിന്റെ ബുദ്ധിമുട്ട് നല്ലാംണ്ട് ഞങ്ങ പിന്നെ കൊയലായതോണ്ട് പഷേ
ആ കോയൽക്കണറിത്തെ വള്ളല്ലേ
ആ കെ ഞങ്ങളെ കെണറൊക്കെ മുറ്റം പോലെ കെടുക്കും
ഉം ആ പറ്റി
ഇപ്പൊ മയയ്തപ്പോ വെള്ളായിട്ടോ ഉം വള്ളം ആയാലാണെ ങ്കിലോ കെണറിന്റെ മേലെ കോപ്പ റ്റ് മുക്കാൻ മാത്രം വള്ളാവും ചെയ്യും
മേലക്ക് പോ
മേലെക്ക്‌ പോന്തും വേനലാമ്പളോ മുറ്റം പോലെ കെടക്കും ചെയ്യും വള്ളല്ലാതെ ഉണങ്ങി കടിച്ച്ക്കും
ഒണങ്ങി കേട്ക്കൂലെ പിന്നെ
അതെ ഇങ്ങളെ എല് എങ്ങനെ ഞ്ഞിപ്പോ കുളിയൊക്കെ കുളിക്കാനൊക്കെ ഉണ്ടാവൊള്ളൂ അല്ലേ ഇങ്ങ
ആ കുളിക്കാണ്ട് ബാക്കി എന്താലും നോമ്പല്ലേ
ആ ആ എല്ലാർക്കും എല്ലാർക്കും നോമ്പാവൂലേ
എല്ലാർക്കും നോമ്പണേ പിന്നെ ഇനി രണ്ടെണ്ണം കൂടിയല്ലേ ഉള്ളൂ ഒമ്പതും പത്തും ങ്ങള് എടുക്കോ
ഞാന് ഫസ്റ്റ് എടുക്കല്ണ്ടായിരുന്നു പഷേ മിനിഞാന്ന് എടുക്കാൻ പറ്റില്ല പനിയും തലവേദനയും തൊണ്ട വേദനക്കെ പ്പളെ എടുക്കാൻ പറ്റി ആ പിന്നെ ഇനി വിചാരിച്ച് ഇനി ഇൻ ഷാ അള്ളാ ഒമ്പതും പത്തും ടുക്കാന്ന് പോവുലന്നൊക്കെ വിചാരിക്ക
അതന്നെ
പീരീഡ്സ് ആവുലന്നൊക്കെ വിചാരിക്ക പലേ ടൈമിലാണ് പീരീഡ്സ് ആവലേ ഇന്ന ഡേറ്റ്ന്നൊന്നുംല്ല
പിന്നെനിക്ക് നോമ്പോവ്മ്പോ പിന്നെണ്ടാവലില്ല
ഏ
അതിന് നോമ്പൊക്കെ കയിഞ്ഞിട്ടാ പെരുന്നാക്ക്ക്കെ വര്ള്ളു ആ അത് പിന്നെ മിവൻ കിട്ടും അങ്ങനാണ്ട്
ആ ആ
പിന്നെ ആ നാത്തുൻക്ക് ഇണ്ടായ്ന്നു ഇപ്പല്ല്യ അവൾക്ക് നോമ്പോൽക്കാൻ ആവുമ്പോക്കിന് മെൻസസ് ആ ഐനോട്ണ്ട് ഒയിവായി ഉം ഉം അതൊക്കേണ് ഇണ്ടാവല് ചെലോര്ക്ക് ക്ഷീണം പുടിച്ചാ വേം ആവും ചെലോര്ക്ക് ക്ഷീണം പുടിച്ചാ ആവൂലാ അങ്ങനെ
ആഹ് അതെ ഇനിക്ക് ചെല പോണെ ഇന്ക് പലേ ഡേറ്റ്നാ എന്ക്ക് ആവലെ
തന്നെണെ പല ഡേറ്റിന് നന്നെയാണ് അറിയില്ല ഇൻക്കും അതന്നാണ് കുട്ടികളൊക്കെ വല്ല്യാ കുട്ട്യാളാ
അല്ലല്ലാ മോന് ഏഴില് മോള് നാലില്
ആഹ് ചെറിയ കുട്ടികളാണല്ലേ
ആ ചെറ്താണ്
ഏ
ഇങ്ങളത് എത്രേലാ പഠിക്കണേന്ന് പറഞ്ഞെ
ഇന്റെ മോളും ഒമ്പതാം ക്ലാസ്സിലാണ്
ഉം
മോന് ഏഴാം ക്ലാസ്സിലാണ്
ആ മോന് ഇന്റെ മോന്റൊക്കെ പ്രായൊ ല്ലേ
ആ മോനെ ഉം അട്ത്ത് അയൽവാസിയോളോയ്ക്കെണ്ടാ ആര് ഏ ഏ അവര് പിന്നെ ഈ മോറത്തിന്റെ നോൽപായതൊണ്ട് കുട്ടികളെ കൊണ്ടുവന്നു നൊപ്പിച്ചിട്ടില്ല മറ്റേതൊക്കെ നോൽക്കുട്ടാ ആ റംളാനത്ത നോമ്പ്
ഇനിയിപ്പോ ഉം ഉം ഒമ്പതും പത്തും നോൽക്കാലോ
ആ അത് നോൽക്കാ അതും നോക്കണംന്ന് ഇങ്ങനെ പറയിന്ന്ണ്ട് പി ള്ളേര് ചെൽപ്പോ നോറ്റൂടായ്ക ഇല്ല്യാ ഞങ്ങളൊക്കെ നോൽക്കണത് കണ്ടാലേ ആ വെള്ളിയാഴ്ചല്ലേ ലീവ് നാളെ ലീവ് ഇല്ല്യാന്ന് തോന്ന്ണ്ട് സ്കൂള്ണ്ടന്നാ പറഞ്ഞേ മദ്രസ് ലീവാണ്
ഇവിടെ ഇവർക്ക് ലീവ് ഇൻണ്ടാവല്ണ്ട് രണ്ട് ദിവസം ലീവ് ഇൻണ്ടാവല്ണ്ട് ഞാന് ഉം ഇപ്രാവശ്യം എങ്ങനെയാന്ന് അറിയിലാട്ടാ എല്ലാ പ്രാവശ്യോം ഇൻണ്ടാവല്ണ്ട്
ആ എന്താപാടെന്ന് അറിലാ ആ വിളിക്യാ അതാ